എണ്ടോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്താ പരിപാടി
ഒരു പരിപാടി ഇല്ല ഞാൻ ന്റെ ആങ്ങളേനെ കുഞ്ഞാവേനെ കാണാൻ വേണ്ടീട്ട് ബാംഗ്ലൂര് വന്നതാ.
ആഹ ഹ ആ എപ്പ എപ്പ പോയി ഇവിടെന്ന്
ആ നാട്ടീന്ന് ഇന്നലെ
അ ആ
ഇന്ന് വെളുപ്പിന് ഇവിടെ എത്തി ആ യാത്ര സുഖമായിരുന്നു ഉം കൊഴപ്പില്ലായിരുന്നു
ഉം എങ്ങനെയാ ബസിനാണോ
ആ ബസ്സിനാ വന്നേ ബസ്സ് ബുക്ക് ചെയ്തു പക്ഷെ ബുക്ക് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ടാകൂന്ന് വിചാരിച്ചു പക്ഷെ ഒട്ടും ആൾക്കാരുണ്ടായിരുന്നില്ലാ ഉം കുഞ്ഞാവേനെ കണ്ടു കുഞ്ഞാവ നല്ല ഒറക്കത്തിലാണ്
ആ നല്ല കാര്യം
ഉം എൻ്റെ മക്കളും ഉണ്ട്
ആ എല്ലാരും ചേർന്നാണോ വന്നേ
ആ എല്ലാരും ചേർന്നാ വന്നേ മക്കളാണെങ്കിൽ കുഞ്ഞാവ കൊറച്ച് വലുതായിരിക്കും അവരുടെ കൂടെ കളിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വന്നത് കണ്ട് കഴിഞ്ഞ് ആഹ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പാ ഇത്രേം കുഞ്ഞാവയായിരുന്നോന്ന് ഉം
ഉം തന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം ഓ ഇല്ലാ ഭക്ഷണം കഴിച്ചില്ലാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്നേ ഒള്ളൂ
ഇന്നെന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്
ഇന്ന് ഇവിടെ അയല അയല വറക്കുവാണ് ഉം അതാണ് സ്പെഷ്യല്.
ആ ആ ആ പിന്നെയോ വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഉം ഇവിടെ അങ്ങനെ അധികം ക കടൽ മീൻ കിട്ടാത്തത് കൊണ്ട് അയിലയാണ് ഇന്നത്തെ സ്പെഷ്യല്.
ആ ആ നമുക്കാണെങ്കില് ഇപ്പം അവിടെ അയിലയൊന്നും കിട്ടുകേലാ മത്തിക്ക് മുന്നൂറ് രൂപയാ. ഇന്നലെ നമുക്ക് അവിടെ വെല.
ആ മത്തിയ്ക്ക് ഇവിടെയും ഭയങ്കര വിലയാ. അതുപോലെ തന്നെ
ആ ആ ആ ആ മത്തിക്ക് മാത്രല്ല ഏത് മീനിനും.
ആ ആ അ മീനിന് ഇപ്പൊ ട്രോളിങ് നിരോധനമുള്ള സമയാണല്ലോ.
ആ അതിനേക്കാളും ബേധം ഇപ്പ എല്ലാരും ചിക്കനാ മേടിക്കുന്നെ അപ്പൊ ചിക്കനും വെല കൂട്ടുവാ.
ആ അപ്പോ മീന്റെ വെല കൊറയുന്ന സമയായപ്പോ കൂടുന്ന സമയത്ത് വില കൂട്ടും.
ആ അതെ കഴിഞ്ഞ ദെവസം ഞ വീട്ടില് പാട്സ് മേടിച്ചു അങ്ങനെയാവുമ്പോ അതിന് വെലക്കൊറവുണ്ടല്ലോ.
ഉം അതെ. ഇവിടേം പാട്‌സലിന് വെല കൊറവാ.
ആ ആ പക്ഷെ ഇപ്പൊ പാർട്സ് കിട്ടാനില്ലാ പണ്ട് നമ്മള് ചെന്ന് കഴിഞ്ഞാ ണ്ടെങ്കില് ടൗണീന്ന് നമ്മുടെ ടൗണിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇഷ്ടംമാതിരി കിട്ടുമായിരുന്നു. ആ എന്നെ എടുക്കുന്നില്ലെങ്കി എടുക്കുന്നുണ്ടോ- ടുക്കുന്നുണ്ടോന്ന് ചോദിക്കുവായിരുന്നൂ.
ആ
പക്ഷേ ഇപ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പം ഒരു കിലോ തരോ രണ്ട് കിലോ തരോന്ന് ചോദിച്ചിട്ട് ഒരു കിലോയുള്ളൂ ചേച്ചി എന്ന് പറഞ്ഞ്.
ഇവിടെ നമുക്ക് ഇവിടെ ഒരു കടയുണ്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കില് പാട്സ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. അവരത് അത് മാത്രമായിട്ട് ഇപ്പം ഏ കരള് മാത്രയിട്ട് മാത്രയിട്ട് കിട്ടും ചങ്ക് മാത്രയിട്ട് കിട്ടും. അങ്ങനെ ആയിട്ട് കിട്ടും. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട്. ഒരുമിച്ച് വാങ്ങിക്കാണെങ്കി ഒരുമിച്ച് വാങ്ങിക്കാം. ഉം
ആ ആഹ് നമുക്ക് അങ്ങനെ വേണ്ട കൊച്ചിനെ ഭയങ്കര ഇഷ്ടാ കഴുത്തല്ലും പിന്നെ ചങ്കും.
ഉം ഉം മാ ആ ആമാശ
ആഹ് മോശം അതൊക്കെ പിന്നെ കാ ലെ കെ മരികൾ വല്ല്യ ഇഷ്ട താല്പര്യംല്ല. പക്ഷെ ഈപ്രാവശ്യം ഞങ്ങള് മേടിച്ചേല് മുഴുവൻ കരളായിരുന്നു ഉണ്ടായിരുന്നേ. മ്മ് കഴുത്തല്ലൊക്കെ കൊറവായിരുന്നു.
ഇവടെകഴുത്തെല്ല്‌വേണങ്കി സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കണം.
അവക്ക് പിന്നെ എല്ല്മാത്രം മതി. ഇന്നാള്ഞങ്ങള് ബാംഗ്ലൂർക്ക് പോകുന്ന വഴിക്ക് കാടേനെ മേടിച്ചിട്ട് കാടേന്റെ കാലാണ് അവള് തിന്നത്. പിന്നെ അതിലെന്തോരം ഇറച്ചിയുണ്ട് അത്പോലും അവള് കഴിച്ചില്ല ബാക്കി
മ്
അതില ഇറച്ചിയാ എനിക്ക് വേണ്ട അത് മൊരിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
ഉം
മ് പിന്നെ
വേറെന്താ ഉണ്ട് എന്നാ ഉണ്ട് അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ചെറിയ ജലദോഷായിട്ട് എങ്ങനെ ഇരിക്കുന്നു
മരുന്ന് മേടിച്ചില്ല
മരുന്ന് മേടിച്ചു രണ്ടു ദിവസായി കെറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്നു
ആഹ ആ് ആ് എനിക്ക്ഈ പ്ര്രാവശ്യം മരുന്ന് മേടിച്ചു ഞാന് കഴിഞ്ഞോ സം പോയിട്ട് മരുന്ന് മേടിച്ചു. അയുടെ അട്ത്തൊരു ഹോസ്പിറ്റെൽ പോയിട്ടാ മേടിച്ചെ പ്രൈവറ്റ് ആശുപത്രിയായിരുന്നു. അപ്പൊ ഞാൻ സാധാരണ ഗവൺമെന്റിലായിരുന്നേ കാണിച്ചൊണ്ടിരുന്നെ എനിക്ക് പാരസ... സനമോൾക് അലർജി ആയിരുന്നു അപ്പൊ എനിക്ക് വേറൊരു മെഡിസിൻ ആയിരുന്നു തന്നൊണ്ടിരുന്നേ. ആ ഭയങ്കര പനിയായിര്ന്ന്ഞാൻ ആ ഗുളിക എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്ന രണ്ടെണ്ണം എടുത്ത് കഴിച്ചു രാവിലെ ഉച്ചക്ക... കഴിച്ചിട്ട് ഞാൻ വൈകുന്നേരാ ഡോക്ടറെ കാണാൻ പോവുന്നേ
ആഹ
ചെന്ന് കഴിഞ്ഞപ്പോ ഞൻ ഡോടോട് പറഞ്ഞുഡോടറെഞാ... പനി അന്നേരം അവര് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒത്തിരി പനിയൊന്നുമില്ലേ പക്ഷെ നമുക്ക് ശരീരം പൊങ്ങുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു
ആഹ്
പോഡോക്ടർ ചോയിച്ച്ഡോളോ കഴിച്ചോ ചോയിച്ചപ്പോ ഞാൻ പറഞ്ഞ് ഇല്ലഅതൊക്കെ അലജിയാണ്ഞാൻ വേറെ രു മെഡസിൻ് പേര് പറഞ്ഞിട്ട്താ.... കഴച്ചെന്ന് പർണു എന്തിനാ ആരോട് ചോദിച്ചിട്ടാന്നൊക്കെ ചോയിച്ചു കൊറെ വഴെക്ക് പർണു.
ആഹ സാധാര അത് അങ്ങനെ വരു അർജി ഓൾഡറി ഉള്ളതൊണ്ട്. വേറെ മരുന്നുകെൾ കഴിക്കുന്നെട്ത്ത് അവെര്.
ആഹ പിന്നെ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞ്.... ണ് ഇണ്ടെങ്കിൽ കിഡ്നി വേകം പോകുംമ്പോലും.
ഉം
പ്പം കിഡ്നിക്ക് പിന്നെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഇണ്ടെങ്കിൽ വേറെ ഒരു മെഡ്സിനും കഴിക്കാൻ പറ്റാത്ത വല്ല്യ വല്യ പ്രശ്നങ്ങളിലേക്കാ പോ കോന്ന്.
മ്
അത് ആ ഞാൻ കിച്ചോണ്ടിരുന്ന കുളിക രാവിലെ കഴിച്കഴിഞ്ഞിണ്ടെങ്കിൽ പിന്നെ അത്രക്കും വയ്യാത ആായങ്കിമാത്രം രാ... ഒരെണ്ണം കൂടെ കഴിക്കാനേ പാടുള്ളൂ ഞാനാണെങ്കിലേ പനിയും ജലദോഷവും വരുമ്പം വരുമ്പോം അത് മൂന്നു നേരവും എടുത്ത് കഴിച്ചുണ്ടിരുന്ന സാധനമായിരുന്നു. എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു അതങ്ങനെ കഴിക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്.. കൊറെ ഉപദേശിച്ചു ന്നെട്ട് എന്നി പറഞ്ഞഞ് എന്തോ ഒരു അലർജീ്ന്റെ ഒരു ടെസ്റ്റ് ഉണ്ട് പോലും. എന്തോ ഒരു ഈ അലർജി ഈ പി അലർജീന്റെ ഒക്കെ ഈ നമ്മളന്ന സ്കിന്നിന്റെ ഡോക്ടറെ ആണല്ലോ പോയി കാണണ്ടേ.
ആഹ് ഹഹ
എന്തോ ഒരു സ്പെഷ്യലിസ്റ്റിന് എന്തോ ഒരു പേര് പറഞ്ഞു അത് നമ്മുടെ ആഹ് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു.
ഉം ഹ
ആ പുള്ളീനെ പോയി പെട്ടെന്ന് അടിയന്തരമായിട്ട് കണ്ടിട്ട് നമ്മുടെ തൊലിപ്പുറത്തെ എല്ലാ സാധനങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്ക നമുക്ക് എന്തിനൊക്കെയാണ് അലർജി ഉള്ളത് എന്ന്. അതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും. അത് കഴിക്കണം. ഈ സാധനം കഴിക്കരുത്. രുന്നർന്ന്
ആഹ
ഉം
ഉം
അപ്പം അത് നമ്മൾ താമസിക്കുന്ന ജില്ലേൽ ഉണ്ടോന്ന് അറിയത്തില്ല ഇനിയിപ്പൊ അവിടെ ഇല്ലെങ്കിലും വേറെ എവിടെയങ്കിലും പോയിട്ട് ചെയ്ത് ചെയ്യണം ആ കാരണം അല്ലെങ്കിൽ ഇനിയിപ്പം നമ്മള് ഒന്നിന് പ്രതിരോധിക്കാൻ വേണ്ടി കഴിച്ചിട്ട് വേറെ- അതിനേക്കാും വല്യ ബുദ്ധിമുട്ട്
ആഹ ആ ഇവിടെ അത് ശരിയാ നമ്മൾ ഇവിടെയാണെങ്കിലും ഡെർമറ്റോളജിസ്റ്റന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എഴുപത്തി- പത്താറ് സാധനൾ ടെസ്റ്റ് ചെയ്യരുന്നുണ്ട് അത് പക്ഷെ അന്നേരം ോട് ബന്ധപ്പെട്ടത ടെസ്റ്റ് മിന്റെ ടെസ്റ്റിനെ കുറിച്ച് എത്ര- അവിടെ ഫുഡിന്റെ ടെസ്റ്റ് ചെയ്യുന്നത് ഫുഡ് അലർജി ഉണ്ടോന്ന് നോക്കുന്നത് എഴുപ- സാധനങ്ങളള്ള ഒരു ഒരു ടെസ്റ്റ് ആണ് അപ്പം നമ്മുടെ രണ്ട്- കയ്യിന്റെയും ഈ വെളുത്ത ഭാഗം അല്ലേ അടിഭാഗത്ത് വരുന്ന- ആ ഇവിടുത്തെ ഭാഗത്ത് അവരരു ഒരു സ്കെച്ച് പേൻ വെച്ചിട്ടിങ്ങനെ- വട്ടം വരയ്ക്കുവ ആദ്യമേ വട്ടം വരച്ചിട്ട് അതിന് നമ്പർ ഇടും ആഹ നമ്പർ ഇട്ട വെച്ചിട്ട് ഈ എന്താ പറയാ പ്രധാനമായിട്ട് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കൂണ് പിന്നെ ചെമ്മീൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി പേർക്ക് അലർജി ഉണ്ടകുന്ന സാധനങ്ങളാണ് പിന്നെ പച്ചക്കറികൾ പച്ചക്കറികളിനകത്ത- പച്ചക്കറികളൊക്കെ ഇല്ലേ അങ്ങനത്തെ കുറെ സാധനങ്ങളുള്ള ഒരു പിന്നെ പാല്- പിന്നെ ഏ- ഏ പിന്നെ എന്താ പറയുന്നത് എന്റെ പേര് മറന്ന് പോയല്ലോ ആ സാധനങ്ങളൾ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഒരു അതിന്റെത്ത് ഇങ്ങനെ ഒരു അതിന്റെ- ഒരു സിറം ഊറ്റിയെടുക്കും സിറം ഊറ്റിയെടുത്ത വച്ചിട്ട് അതാണ് നമ്മൾ അവരു വര വരച്ച വട്ടത്തിന്റെകത്ത്- വെച്ചിട്ട കുത്തികയറ്റും അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് ആ വട്ടത്തിന്റെ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ ഏത് സാധനമാണ് കൊടുത്ത എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വെക്കും എന്ന വെച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോ വരാൻ പറയും എന്തെങ്കിലും ചൊറിച്ചില പൊടി- എന്തെില ഉണ്ടെങ്കിലും അതിനകത്ത് ഒന്നും ചെയ്യാനോ ഒന്നും തേക്കാനോ പാടില്ല അതിന്റെ മേലെ വെള്ള ഒഴച്ച് കഴിവുക അല്ലാണ്ട് വെള്ള ഒഴിച്ച്- കഴുകരുതു എന്ന് പറയും ജസ്റ്റ് വെള്ള- ഉച്ച കുളിക്കാനങ്ങനെ പോയിട്ടണ്ട് കുളിച്ചിട്ട് ഊറ്റിയെടു ഒപ്പിയെടുക്കാനേ പാടുുള്ളൂ
ആഹ ആഹ
അന്ന് വെച്ചിട്ട് മൂന്ന ദിവസം ആവുമ്പഴത്തേക്കും അതിന്റെ എന്താ അവസ്ഥന്ന് നോക്കിട്ട് അതാണ്- അലർജി ഉണ്ടെങ്കിൽ അതിന്റെ കളർ മാറ്റം ഉപോയോഗ- ഇലൊക്കെ ഉണ്ടാവും അലർജി ഇല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല അപ്പം ചിലപ്പോ - ഇപ്പ ചില സമയത്ത് നമ്മള് ഈ മരുന്നിന്റെ കാര്യ പറയുന്നത് മരുന്നിന്റെ അലർജി തന്നെ ആവണം എന്നില്ല മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന- സാധനത്തിന്റെ അലർജി ആയിരിക്കും അല്ലെങ്കിൽ മരുന്ന് കലക്കുന്ന ഒരു സാധനത്തിന്റെ അലർജി ആയിരിക്കും
അതെ അതപ്പ അത് പറഞ്ഞു ഡോക്ടർ ഭക്ഷണം പോലും അന്ന് നമ്മള് കഴിച്ച ഭക്ഷണം പോലും ചിലപ്പോ മരുന്ന് കഴിച്ചപ്പോഴായിരിക്കും- ക്കും എഫക്ട് ആയിട്ടുണ്ടാവും അലർജി ആയിരിക്കും
ആ അവിണ്ടാവുകാന്ന് പറഞ്ഞു ചില സമയത്ത് ചോറ്- ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചാല് ആ മരുന്ന്-
ആ അപ്പൊ അതാ പറഞ്ഞപ്പം എന്തായാലും കൃത്യായിട്ട് നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച്- ഇവിടെ ബാംഗ്ലൂർ വന്ന കഴിഞ്ഞ് കഴിയുമ്പം ടെസ്റ്റ് ചെയ്യാന്ന് അപ്പൊ നോക്കുമ്പോ- ഇവിടന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മളിപ്പം വൈ ഭയങ്കര പൈസ ടെസ്റ്റ് ചെയ്തു അവിടെ ചെന്ന് കഴിയുമ്പം അവിടത്തെ ഡോക്ടേഴ്സ് ഇവിടുന്ന് അവിടുന്ന് ചെയ്തല്ലേ ഇവിടെ ശരിയാവില്ല എന്നോ മറ്റോ പറഞ്ഞാ ആ പൈസ വെറുതയാവൂല്ലേ അപ്പം അങ്ങനെയൊരു ചിന്ത വന്നത് കൊണ്ട് പിന്നെ വിചാരിച്ചു അവിടുന്ന് തന്നെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാന്ന് വിചാ
ഉം പിന്നെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം മിനിമം വേണം കാരണം അവരാ ആദ്യമേ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യും ആ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷവേ
ബാക്കി ഉള്ള ടെസ്റ്റ്‌
സ്കിൻ ടെസ്റ്റ് ചെയ്യുള്ളൂ സ്കിൻ ടെസ്റ്റ് ചെയ്തിട്ട് മൂന്ന് ദിവസം വേണം അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയെങ്കിലും മിനിമം ഇല്ലാണ്ട് വന്നിട്ട് കാര്യല്ല
നമ്മള് അങ്ങനത്തെ അത്രക്ക ഉള്ളതായിട്ടല്ലല്ലോ പ്പ ഇപ്പം വന്നേരിക്ക ഇപ്പം ഏ ഇന്നത്തെ ക്ലാസ് കുട്ടികളുടെ പോയി ഇനിയിപ്പം ഞായറാഴ്ച രാവിലെ അവിടെ എത്താൻ പാകത്തിനാണല്ലോ നമ്മള് പോകുവാ
മ് മ്
നാളെ ഇവിടുന്ന് പോകുവല്ലോ അപ്പ ഞായറാഴ്ച പോയി ഇല്ലെങ്കില് വേദ് വളവും പോകും
ആഹ് ഹാ
ഉം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ വീട്ടില് ഒരുപാട് പശുക്കളുണ്ട്
ആഹ് ആ എല്ലാവർക്കും മാറി നിക്കാനും ബുദ്ധിമുട്ടാണ്
ആ പപ്പയും മമ്മിയും എല്ലാരും എന്റെ കൂടെ ഉണ്ട്
ആഹ് അപ്പൊ എല്ലാർക്കും കൂടി മാറി നിൽക്കാനും പാടാണ്
ആ മാറിനിക്കാനും പാടാണ് എന്നാ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്ക് ക്കാവേ
ആഹ്
ആ ശെരിന്നാ ആ